ഹലോ ആ വോയ്സ് കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്ണ്ട്.
ആഹ് ആഹ് ഭക്ഷണോക്ക കഴിച്ച് ദാ ഇപ്പൊ ഫ്രീ ആയിട്ട് റൂമിലൊ കേറിയിരിക്കാണ്.
ഞാനും അങ്ങൻ തന്നേണ് തണുപ്പുഅല്ലേ മഴക്കായ കാരണം.
അതെ അതെ അവിടെ എങ്ങനെ ഇന്ന് മഴക്കെണ്ടോ?
ആഹ് ഇന്ന് ഇപ്പോ ചെറുതായിട്ട് കൊറവ്ണ്ട്. എന്നാലും തണുപ്പല്ല ണ്ട്.
ആഹ് ആ ഇവടി ഇപ്പ അതെ യൊക്കെ പോൽ തന്നെ വെയിലൊന്നും ഇല്ലാഞ്ഞിട്ടേ വെയ് ലു ഇല്ല മഴീല്ല.
അതെ അങ്ങനെ നിക്കാണ് അങ്ങനെ നിക്കാ. ആഹ് എവിടെണ് വീട്?
ഏഹ് ഞാൻ വടെ പാലക്കാടാണ്.
ആഹ് ശരി ഉം. പിന്നെ കുട്ടികളൊ ആ ഭക്ഷണം കഴിച്ച്. കുട്ടിയേളൊക്കെ സ്കൂളിക്കോയോ?
ആഹ് പോയി ചെറ്ത് ബാലവാടീ പോയി അവരൊക്കെ പോയിട്കയ്ഞാ നമ്മള് ഫ്രീ ആണല്ലോ ഇനി അവര് വരുന്നവരെ അവട് നോക്കണ്ടല്ലോ
ആഹ് അതന്നെ അതന്നെ അതന്നെ എല്ലാ പണിയും കഴിഞ്ഞിലേ?
ആഹ് കഴിഞ്ഞേ. ഇഞ്ഞിപ്പോന്നൂല്ല. ഇനിയിപ്പ വൈകുന്നേരത്തല്ലേ ഉള്ളൂ.
ആഹ് അതന്നെ അതന്നെ. എന്താണ് മീൻകറിയുണ്ട്, ഉപ്പേരി ണ്ട്, മീൻ പൊരിച്ച ണ്ട്.
മീൻ കറി മീനില്ലാത്ത ദിവസം ന്നും ഇവടല്ല.
ആഹ് അതെ എല്ലോട്ത്തും അങ്ങനെ തന്നല്ലേ.
ഇവട്ത്ത പ്പാക്ക്‌ മീങ്കറി നിർബന്ധാണ്. ഞാൻ ഇന്റെ വീട്ടിക്കൊക്കെ വിളിക്കുമ്പോ അവര് പറിം പറ്റ് ആഹ് ഞാൻ ഇന്റെ വീട്ടിക്ക് വിളിക്കുമ്പോ പറയാ അണക്ക്ന്ന് കൂ ട്ടാന് മീനല്ലേ യ്ക്കും. ഇവിടുത്തെ മുഖ്യം മീൻ കറി ചപ്പാത്തി ആ ഇവിടെ രാവിലൊക്കെ ആണെങ്കിൽ അധികം പുട്ടും ചപ്പാത്തി
ഏ എന്നും ഉണ്ടാക്കണം ല്ലേ.
അധികം അതന്നെക്കാരം ഇവടെ ഇപ്പാക് അധികം അതാഷ്ടേ. ഞങ്ങള് വേറെ ഇണ്ടാക്കും ചെയ്യും അപ്പൊ ഉപ്പാക് രണ്ട് ചപ്പാത്തി ഒരു കുറ്റി പുട്ട് അങ്ങനൊക്കെ എന്തലൊക്കെ ആക്കും
ഉം ഉം ഉം ഉം ഉം ഇവിടെ അങ്ങനതന്നെ ഒരാൾക്ക് ദോഷ കോ ദോശ പറ്റുയാണെങ്കിൽ ഒരാൾക്ക് പുട്ടേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ തന്നെ ഇവിടേം
അങ്ങനത്തെ വല്ല്യ വിഷയാണ് കഴിച്ചോളും ഞ സമയത്തല്ല പഴൊക്കെ ണ്ടെങ്കിൽ പഴന്ന് പുഴുങ്ങി ടുക്കും
ആ ഉമ്മേം പ്പെയൊക്കെ ണ്ട് ലെ
ആ ണ്ടെ അവരക്കെ ണ്ട് ഉം പിന്നെ എന്തൊക്കെ ഇപ്പൊ ബാലവാടിക്ക് മോളെ പറ ഇപ്പ ബാലവാടിക്ക് പറഞ്ഞക്കാന് ഇപ്പോ നമക്ക് പേടിയാണ് ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോളേ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത കിട്ടിയിരുന്നില്ലേ എന്താ ഏതോ ഒരു ബാലവാടി ടീച്ചർങ്ങനെ ചെറിയ കുട്ടിനെ കടിക്കു ത ചെയ്തിട്ടേ
ആ ആ അങ്ങനത്തൊക്കെ പലേതും കേക്ക്ണ്ട്
ചെയ്യുനോണ്ട് അത് എല്ലാർക്കും കൊണ്ട് പ്രശ്നമാവുണേ അപ്പൊ നമ്മള് എല്ലാരേം ആ കണ്ണിൽ ക്കാണല്ലേ ഞാനിപ്പോ മോ ഓൾക്കിപ്പോ മൂന്ന് വയസ്സായി അപ്പൊ തന്നെ പറഞ്ഞച്ചേ എന്താെച്ചാല് ഒരു ബാലവാടി പോയിക്കുമ്പോ അമ്മോട്ട് കുറച് അകന്ന് നിക്കല്ലോ ഇവിടെയാണ് എപ്പളും നമ്മുടെ വാല് തൂങ്ങി നടക്കാവുയ് പിന്നെ അവിടെ പോകുമ്പോ അവര് കുട്ടികളോടൊക്കെ വീട്ടിലെ കുട്ടികളോട് വർത്താനം പറയാനും സ്വന്തായിട്ട് ഭക്ഷണം കഴിക്കാനൊക്ക പഠികോല്ലോ ഇനി അടുത്ത ആഴ്ച
ആ അതന്നെ ഇ ഇവിട താ മൂന്നാള് ന്ന് പൊയ്ക്കണ് ഒക്കെത്തിനും പനി ഇതൊക്കെ ഒക്കെ ആരുന്നു ഇപ്പോ പനിക്കലും കൗണ്ട് കുറയലും ഒക്കെ ആയിരുന്നു
ആ ഈ ഒരു കാലാവസ്ഥന്റെ പ്രശ്നാണെ
ആ അതന്നെണ്
ഉം ഇപ്പ എല്ലാടത്തും അതന്നെ ഹോസ്പിറ്റലുകൾക്ക് പോവാനും പേടിയാണ് കാരണം അവിടെ പോയാ ചിലപ്പോ നമുക്ക് ഇല്ല
അവിടുന്ന് അവിടുന്ന് കിട്ടും അതന്നാന്ന് വീട്ട്ക്കണ്ട് പോയിന്നോ
എ ആ വീട്ടിക്ക് പോയിന്നേ അവിടെ വീട്ടിൽപ്പാന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞുകുണ് തിമിരായിട്ടേ
ആ
അപ്പൊ പിന്ന അയിന് അവിടെ പോയി വന്ന്
ആ പ്രായാക്കെ ണ്ടാ
ആ പ്പാക്ക് അമ്പത്തട്ട് വയസൊക്കെ ഇണ്ട് ഉം ഇപ്പോ മോൻ തന്നയാ പ്പോ ഹോസ്പിറ്റല്ക് പ്പോള് അവൾക്ക് എങ്ങനെ ന്റെ മക്കൾക്ക്‌ എങ്ങനെ ച്ചാൽ ഈ കൊത്കിന്റെ അലർജി ണ്ടാവോലോ
അ പറ്റൂല ചലോർക്ക്
കള് കടിച്ചാല് അത് അവിടങ്ങനെ ചോറിഞ് ഒരു മുറി പോലെ ആവാന് കാൽ മുട്ട്ങ്ങന്ന്ട്ട് ള്ള മുറി പോലെയാണ് എന്നട്ട് ഹോസ്പിറ്റലില് പറഞ്ഞ് ആ കാണിച്ചച്ച് ചോറി എന്തേലുക്കാണ് കരുതല്ലേ നമ്മള് അപ്പ ഡോക്ടറർഞ്ഞ് കൊത് പേടിക്കാന്നല്ലാട്ടെ ഡോക്ടർ ഡോക്ടറെ കയ്യ് എനിക്ക് കാണ്ച്ചെര ആയി ചെലസ് എൻ എൻ ച അവു ഞാനരാ വീട് നട്ത്ത് ഹോസ്പറ്റലാദ്യ വ്ടെ കാണിച്ചു എന്നിട്ട് പിന്നെ അതും പറഞ്ഞു അങ്ങനെ കൊതുകിൻ്റാണ് പിന്ന നമക്ക് പിന്ന അ ഇഞ്ഞ് വേറെ പുറത്തന്നെലും കണിക്കണം കുട്ട്യാളല്ലേ സ്കിന്ന് ഡോക്ടറെ കാൺച്ചിട്ടങ്ങനെ കാണിച്ചു ഉ അപ്പൊ എന്റെ രണ്ട് മക്കൊക്കെങ്ങനെ ചെ- തണ് പ്പ് പ്പ വല്ലാതെ പറ്റൂലേ
അതെ
ഈ ഞാൻ ഡെയിലി പാലൊക്കെ വാങ്ങിച്ചു കൊട്ത്തീന്നു അപ്പൊ പാലൊക്കെ വേങ്ങിച്ചു കൊടുക്കുമ്പോ അവന്റെ മേത്ത് ങ്ങനെ ചെറിയ ചെറിയ കുര്കൾ ഇങ്ങനെ പൊന്താ ആ പാല് ചെറുപയർ അങ്ങനെള്ള കൊന്നും പറ്റൂല്ല അലർജന്റീ രണ്ട് മക്കൾക്കും അതെ ആ ഞാൻ പറഞ്ഞിട്ട് ഞാനപ്പ ടീച്ചറോട് ഇങ്ങനെ ബാലവാടിന്ന് ഇങ്ങനെ ചെറുപയരോ കിട്ടുവല്ല അപ്പ ചെറുപയര ഒന്നും വല്ലാതെ കൊടുക്കേണ്ടാ പറഞ്ഞിക്ക
ആ ഒരു മിനി ഒരു കോള് വര്ണ് ണ്ട് ഞാൻ കട്ടാക്കാ ലോ ഇജ കട്ടാക്കണ്ട
ആഹ ആഹ ആഹ
ഉം പറി
ഉം പിന്നെ കെട്ട്യോനൊക്കെ നാട്ടിലുണ്ടോ
ഇല്ല ഇല്ല ഇവിടല്ല്യ ഓല് സൗദ്യേലാണേ
ആഹ ആ് ഇവിടെള്ളാള് തന്നെ സൗദ്യയംന്നെ അവിടെ സൂപ്പർ മാർക്കറ്റിലാണ്
ഏ സപ്പർമാർക്കറ്റീതന്നെ ബടുത്താളും
ആഹ ഇവിടെ വാപ്പ അവിടെങ്ങനെ സെറ്റിലണേ ഇവിടുത്തെ വാപ്പ അവിടെ സെറ്റിലാണേ
ആഹ ആഹ ആഹ
ചൊക്കങ്ങനെ പോക്കക്കെയ്ഞ്ഞിർക്ക്മ്പോ ചിക്കൻ ബിരിയാണി തിന്നാ തോന്നാ
ആ് ചൂട് അല്ലെ തണുപ്പായിട്ടില്ലേ
തണുപ്പല്ലേ ഇനി ഏ ക്ക് വേണ്ട നമുക്ക് മന്തി എന്തെന്നാലും എ നമക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാ തീക്കിനോ വല്യ താല്പര്യില്ല
എനിക്ക് ച എന്താണ് മന്തി ഇഷ്ടാണ് ചിക്കൻ ബിരിയാണിനെക്കാളിം
മന്ത ആഹ അവിടെ അലർജിന്ന്ള്ള പക്ഷെ എല്ലാർക്കും ഇഷ്ടം ചിക്കനാണ് ആ മന്തിഷ്ടകത്തന്നേ ണ് മഞ്ഞള് പൊർത്തോയ്റ്റന്നല്ലാതെ തിന്നൂല ഇന്റെ മകന് മന്തി തിന്നൂലേ ഒന്നാം ക്ലാസ്സ് ല് എത്തിട്ടൊള്ളു പറഞ്ഞിട്ട് കാര്ല്ല അവനിക്ക് മന്തി ഇഷ്ടല്ല
ആഹ
പ്പോ മന്തി വെച്ച് അവൻ തിന്നില്ല എന്നിട്ട് അവൻ വെറ അത് വേറൊന്നും ഇല്ല അപ്പോ വെറുംഞ്ചോറ് ഓന് തൈരും കൂട്ടി തിന്നും അയ്ത്തെ അയ്ത്തെ പീസും കൂടി ഓൻ തിന്നൂല്ല
ആ
ഞങ്ങള് ചിലപ്പോ ഇവിടെ കെട്ടനക്കെ ഒരു എന്തെങ്കിലും ആ പൊർതോയിട്ട് സ്പെഷ്യലായിട്ട് തി തിന്നാറു പക്ഷേ കവിടെ അവടെ എത്തിയാല് ചിക്കൻ ബിരിയാണിക്ക ആക്കാര അവസാനം എത്തി
അതന്നെ അതന്നെ ഹ് ഹ് ഉം എന്തായാലും മക്കള്
ഉം
ചിക്കൻ ബിരിയാണി അല്ലേ ഉം അതിന് ചെലര് ചിലത് വെച്ചാലും നല്ല രസംണ്ടാവും ചിലര്വെച്ച ഹ് രസു ണ്ടാവ
ആ ശ നല്ലതാ ഉ ഞാന അയിൻ നന്നായികുക്ക് ചെയ്യൊന്നുംല്ല ല്ലാത കമട
ആഹ ഞാവിന കുക്കെയ്യൊക്കെ ചെയ്യും
ആ എന്താച്ചല് നമ്ക്ക് ഇവിടെയും വെക്കാൻ ആളുണ്ട് ഞമ്മളെ വീട്ടിലും വെക്ക ക്കാനണ്ട് അപ്പൊ നമ്മളായിട്ട് ഇങ്ങട്ടതുരെ
ഉം ഉം ഉം അത
പിന്നെ അറിയാം പക്ഷെന്നര വെക്കൻണ്ടായിട്ടില്ല
അതന്നെ അതന്നെ
ന്റെ മോനൊക്കെ പിന്നെന്താനെച്ച അവൻക്ക് മോൻക്കൊക്കെ ന്ന് സ്കൂൾക്കൊക്കെ സ്കൂക്കൊക്കെമുക്ക് നമ്മള് കുട്ടികൾക്കെണ്ടാവല്ലോ മുട്ട പൊച്ചത് വേണം കഴങ് പരിച്ചത് വേണം ആന്നക്ക ഞാൻ എനിക്കന്ന എനിക്ക് ചമ്മന്ദി ഡേലി വേണ്ടത്
ഏ ഇവിടെ സ്വയാബി ആണ ദിവസ
ആആ ച്ചമ്മതിച്ചെന്ന്പർഞ്ഞു അ ഉുള്ളിന്റെ കുറച്ച് മുളക് കുറച്ച് ചെമ്മെന്ദി അടിച്ച കൊടുത്ത് അവന്റെ കൂട്ടാനായി അവന പേടിക്കാനില്ല
ഏ ആ ആ അതെ അങ്ങനെയൊക്കെ ആണെങ്കിൽ
ആ ചെലേ സമയത്ത് നമുക്ക് ദേഷ്യം വരും ആഹ
ആഹ അതന്നെ മുട്ട കൊഴപ്പൊന്നുംല്ല കുട്ടികൾക്ക് നല്ലല്ലേ
ആ ഞാൻ പറയും ടീച്ചർമാരെന്താ വിചാരി ഇക്കാര്ത്തും എന്നുംങ്ങനെ ചമ്മന്തി കൊടുത്തയക്കുമ്പള് പഷേ പറ്റുള്ളൂ പിന്നെ എന്താ ചെയ്യാ എല്ലാത്തിലും എരിയള്ളൂ ഓരോ ആപ്പിള് കിട്ട്യാ അയ്ൽക്ക്‌ ഉപ്പും മുളക് അല്ലെങ്ക ചാമ്പ കിട്ടിയ പ്പും മുളക് നമ്മൾ മുട്ട പൊഴുങ്ങൂലേ അയ്ലും കൂടി ഉപ്പും മുളകുവാണ് പിന്നെ എന്ത ചെയ്യ
അതെന്നാ പറീണെ ഹി ഹി
ഈ ചെറുപ്പത്തിങ്ങനെ കൊടുത്ത് ശീലി ഞാനാണേ ചെറിയട്ടിയകുമ്പോത്തന്നെ ഒരു വയസക്പതന്നെ ഒര് വയസാകുമ്പോ തന്നെ കഞ്ഞി കൊടുക്കുംമ്പോ വെറുതെ ഉള്ളിക്കെ ഇങ്ങനെ ചതച്ചിട്ട് ഇപ്പും കൊറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒറ്റിച്ച് കൊടുക്കയേ
ആഹ അതന്നെ
ക്കാരന്നറിയാം എല്ലാരും ഇന്നോട് ശീലായി പക്ഷെ ഇവിടെ അവന മൂത്ത് അത് പിന്നെ മുത്തച്ഛന്റെ ഇളയച്ഛന്റെ കുട്ടികളൊക്കെണ്ട് അവർക്കൊന്നും ഒരു മീൻ പോലു അനങ്ങീട്ട് കഴുകിട്ട്പോലും കൊടുക്കണം
ആഹ
ഹ അങ്ങനെ ഓരോ പ്രശ്നങ്ങളാ അങ്ങനാണ് വല്ലാതെ താൻ പ്രശ്നക്കാര്നമ്മള എവിടേലൊക്ക പോയാ എല്ലാത്തന്നും നമ്മള് ഈരില്ലാത്ത കൊടുക്കാം ഭയങ്കര പണിയല്ലേ
ആതന്നെ
ഉം
ഉം പിന്ന വേറെന്താ
ഇനിപ്പോ ന്ന ഉച്ചക്ക് ഒറക്കൊക്കെ ഇണ്ടോ?
ആ ഉച്ചക്കൊറക്ക്‌ണ്ട് പിന്നെ ഇജ് ഭക്ഷണം കഴിച്ചില്ലേ
ആ ഭക്ഷണം കഴിച്ചു റൂമി കേറി
ആ ഞാ എപ്പളാ ഇക്ക വിളിക്ക്യാ
അവര് രണ്ടേ മുക്കാലൊക്കാവും ഇനിപ്പോ കുട്ടീനെ വിളിക്കാൻ പോവും മൂന്നേ കാലാവുമ്പൊ ഓലെ ഓനെ ഓളെ വിളിക്കാൻ പോവും പോണം
ആ ആ
മൂന്നരക്കാണ് ബാലവാടി വിടെ അപ്പിന്നെ ഇവിടുന്നൊരു മൂന്നെകാലിന് വിടെ അടുത്തെന്നെയാണ് ബാലവാടി എന്നാ ശരിട്ടാ ഇപ്പൊ വിളിക്ക
ആ ആയ്ക്കോട്ടെ ആയ്ക്കോട്ടെ